സ് കേക്കാല്ലേ?
കെട്ന്നില്ലേ?
ആഹ് കേക്കാണ്ട്
ആഹ്
ന്താ പണീണ് ചാപ്പാത്ത്യോ അടുത്ത്?
രാവിലെ ചപ്പാത്തിതാ. ചപ്പാത്തി പരത്താണ്.
ആഹ്
പിന്നേ സോയാബീന്ണ്ട്. അത്ങ്ങോണ്ട് കറീണ്ടാക്കണം വിചാരിച്ച്. റോസ്റ്റ് ആക്കിട്ട്
ആഹ ആഹ്
അണക്കെന്താ?
ന്നാ ആക്കം പോലെ മത്യേലോ സ്കൂളൊന്നുംല്ലാത്തോണ്ട്ല്ലേ?
ഇപ്പ ഏഴ് മണിക്കാ നീച്ചത്
ആഹ്
അതെന്താന്നോ? മോനേയ് രണ്ട്മണിക്കോന് ചൊമേയിട്ട് ജലദോഷം പിടിച്ചിട്ട്. ഈ മഴ മഴച്ചാറല് കൊണ്ടിട്ടേ
രണ്ടാക്കും ണ്ടോ?
രണ്ടാക്കും അല്ല രണ്ടാമത്തോനാണ്
ആഹ് രണ്ടാമത്തോന് ആഹ്
ഓന് ചൊമച്ചിട്ട് അങ്ങടും ഇങ്ങടും തിരിഞ്ഞപ്പോ ആ ഒച്ചേട്ടിട്ട് നീ ഓനേയ് ഐസും ക ഐസിന്റെ കട്ട ഇല്ലേ? ഫ്രീസറിന്ന്ട്ത്ത്ട്ട് ഫ്രീസറിന്ന്ട്ത്ത്ട്ട് ആഹ് അത്ങ്ങോണ്ട് നല്ല മൊഖം കയ്കലാർന്നു ന്നലൊക്കെ
ആഹ് ആഹ് ഇമ്മാതിരി തണ്പ്പത്തോ
ഞാനും ഓനോട് പറഞ്ഞു മാറണെങ്കി ഒരു നാല് കട്ടേ കൂടിയെടുത്തോ ഒന്നും കൂടി മൊഖം കഴുകിക്കാളാർഞ്ഞ് അപ്പൊ ഓന് അഹ് ഊ ഇന്നലെ വന്ന ല്ല ഇതാർന്ന് കഴുകലും താക്കലും
ആഹ്
അപ്പൊ ഞാൻ പറഞ്ഞ് കുട്ടിയാളെ അടുത്ത് പോയിട്ട് മു ഉം ഓലടത്ത് ഇങ്ങനെ പോയി കടന്നോളോണ്ടു ഇഞ്ഞി അയിറ്റങ്ങക്കും കൂടി പകരാന്
ആഹ് ന്നാ പിന്നെ പണിയായി
ഞാൻ പിന്നെ പണിയായി അതന്നെ പറഞ്ഞതെയ് അങ്ങനെ അപ്പൊ രണ്ട് മണിക്ക് എണീറ്റിട്ട് പിന്നെ ഇക്ക് ഒർക്കം വരണ്ടേ
ആഹ് ആഹ് ന്നിട്ട് അങ്ങനെ ഇരിന്ന് നേരം വിെളിപ്പിച്ചേ
അങ്ങനെ കടന്ന് അങ്ങണ്ടും ഇങ്ങണ്ടും തിരിഞ്ഞ് കെടന്ന് ഒറ ഒറക്കം വന്നപ്പൊയ്ക്കും നേരം വെളുത്തു കാണും അപ്പൊ പി ന്നെ ഉറങ്ങ എങ്ങനെ അയില് പിന്നെ അങ്ങനെ ഫോണും നോക്കി കെടന്നു കൊറച്ചു നേരം
ആഹ് ആഹ്
അ ആഹ് നേരത്ത് ആരെലും കിട്ടാ ഉണ്ടെങ്കി രാവിലെങ്കിലും കംപ്ലീറ്റാക്കാന
അതെ
ആഹ് അങ്ങനെ കെടന്നു
ആഹ് ന്നിട്ട് ഓലൊന്നും നീച്ചിട്ടുണ്ടാവൂല്ല ല്ലേ
ആഹ് ഓപ്പ നീച്ച് പോണ് നോക്കാണ് ചെറിയൊരൊന്നും നീച്ചിട്ടില്ല
ആഹ് ഓന്ക്കും കൊരച്ചിട്ട് ഒറങ്ങാൻ പറ്റിണ്ടാവുലല്ലേ
അപ്പോഴേക്കിന് മറ്റോന് പന്തളി കാണാൻ വേണ്ടി നീച്ചു മൂന്നണിക്ക് ആഹ് ആഹ് അപ്പൊ പന്തളി മറ്റ് എല്ലാരും അച്ഛനും മ മക്കളും കണ്ടിരുന്നു
ആഹ് ഇബടെ അങ്ങനെ തന്നെ എന്നിട്ട് അങ്ങനെ നീച്ച് മദ്രസക്കും പോയി ഹ് ഹ് ഹ് അതോണ്ട് മദ്രസക്ക് വിളിച്ചണ്ട ആവശ്യം ഉണ്ടായില്ലന്ന് ഹ്
ആഹ് അങ്ങോക്ക് മദ്രസ് കിട്ടാത്തോണ്ട് ആ കേടന്നോറങ്ങാൻ തീരെ പറ്റൂല അല്ലെ
ഇല്ലേയ് ഓനും പന്ത് കളി കണ്ടിട്ട് പിന്നെ അങ്ങനെ മദ്രസ്ക്കുപ്പോയി
ആഹ് അതന്നെ എന്നിട്ട് എന്താ പണി
എന്നിട്ട് അവൻ വന്നിട്ട് പറയും മദ്രസിന്ന് എങ്ങാനം ഒറക്കം തൂക്കിയിരുന്നുയെന്ന് ആരാ കാണാൻ പറഞ്ഞ് വെച്ചേന് ആഹ്
എന്നിട്ട് എന്താ പണി ചായക്ക് കടി ഒണ്ടാക്കിയോ
ഞാൻ ചായ കുടിച്ചു കൊണ്ടിരിക്കുവ
ആഹ് കടി ആയോ എന്താണിന്ന് സ്പെഷ്യൽ
പുട്ടും ബീഫ് കറിയും
ആ പുട്ടാവുമ്പോ പിന്നെ എള്പ്പണല്ലോ ല്ലേ ബീഫ് പിന്നെ വാങ്ങി കൊടുന്ന ണ്ടാവൂലെ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവൂലെ
ബീഫ് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു അപ്പൊ വാങ്ങീല് കൊറച്ചുണ്ടായിരുന്നു അപ്പൊ അതോണ്ട് ന്ന് കറിആക്കി
ആഹ് നിങ്ങള് എങ്ങനെ കാ ബീഫ് എങ്ങനെ കറി വെക്കാ നാളികേരം അരച്ചിട്ടല്ലലോ
ആണേയ്
ആ മ്മെളെ ചിക്കൻ കറീന്റെ പോലെ തന്നെ ഇങ്ങളെ വെക്കല് പത്തിരി
രണ്ട് വിധൊവെക്ക് രണ്ട് വിധം വെക്കും ഇന്ന് ഇപ്പ വറത്ത് അരച്ചിട്ടാ വെച്ചക്ക് ണ് അല്ലെങ്കി മറ്റേ സൈസിലുംവെക്കും തറക്കാതെ വെറുതിം വെക്കും
ഇവളെ നിങ്ങളെ ഈ ചിക്കൻ കറിക്ക് വറുത്തരച്ച് വെക്കില്ലേ
ആഹ്
അയ്ല് മല്ലിപ്പൊടിടോ
ആഹ്
ഇടുലേ
ആഹ് ങ്ങള്ടൂല
ഞാബെ ഞാൻ വെക്യുമ്പോ വേറെ ഇങ്ങള് വെക്ക്വെണ് വേറെ ആ ടെസ്റ്റ് കിട്ടൂല അപ്പൊ ഇക്യൊന്ന് പറഞ്ഞന്നാ എങ്ങനെണ്
ഇയ്യ് ന്തക്കെടലപ്പോ
ഞാന് ചിക്കനിക്യ മൊളക് പൊടി ആ മഞ്ഞളും മല്ലി വറ്ക്ക്ണേല് കൂട്ടോ അങ്ങനെ എന്തെേലുണ്ടോ
എങ്ങെനെ ആഹ് കൂട്ടും കൂട്ടും ഞാന് വർക്ക്‌ണേല് കൊർചീച്ചേ എല്ലാ പൊടിം കൂട്ടും
തേങ്ങ വർക്ക്‌ണേല് ലേ ന്നട്ടൊക്കെ വർത്ത്ട്ട് പെരിഞ്ചീര കൊക്കെട്ട്ട്ട് അരക്യും
ആഹ് വേപ്പിന്റെലിം വെളുത്തുള്ളീം ചെറിയുള്ളീം ഒക്കട്ടിട്ട്
ആഹ് ചെറിയുള്ളിടും
ആഹ് ആഹ് ഇന്ന അതന്നെണ് അയിന്റെ ഞാന് വല്യയ വലിയ ചീരകം മാത്രം ആഹ്
ആഹ് ആഹ്
അപ്പം പടെ പത്തി ഇപടെ ഇവടെ താത്ത പത്തിരിണ്ടാവുമ്പോ പെരുന്നാളൊക്കെ നോലിമ്പേനി
ആഹ്
പത്തിരി എർച്ചിക്കറിര്മ്പോ ഓല കറീന്റെ പോലെയാവൂല ഇന്റെ കറി ആഹ് തര്ല്ണ്ട് തര്ല്ണ്ട്
ആഹ് അതെ ആ അങ്ങട്ടു ഊട്ടു ഷെയറി യ്യ്ണ്ടാവുല്ലേ
ആഹ് അങ്ങട്ടും ഇങ്ങട്ടും ഷെയറിയ്യേ
ആഹ് ആഹ് മുസ്ലിംസേളാ അവ്ടക്കെ അയലക്കം
ആഹ് വാടയ്ക്ക് നിക്ക്ണവടെ പിന്നെ അവ്ടന്നെ താത്ത
ആഹ് ഫ്രീയാണ് ആഹ്
ഇബട്ത്തെ താത്ത പിന്നെ നമ്മള് പെരുന്നാള് പ്പഞങ്ങള്സ്വന്തം വീട്ന്റെ അവ്ടെല്ല താത്ത പെര്ന്നാള് ഓണം ഒക്കെവുമ്പളാണ് അങ്ങടു ഇങ്ങട്ടും മറ്റേ താത്ത എന്ത് നല്ലൊരു ചമ്മന്തി അരച്ചാ പ്പതരും അങ്ങട്ടും അതേപോൽതന്നെ
പ്പട്ക്കോ
ച അങ്ങട്ടു ഇങ്ങട്ടു നല്ല ഷെയറിങ്ങാ
അതെ ആ ആ നല്ല ഒത്തരുമള്ളതാണ്
ആഹ് അവ്ട്ന്ന് പോന്ന്ട്ട് ഭയങ്കര സങ്കടേര്ന്നു ഞങ്ങക്ക് പറയ്മ്പോ വാടകക്ക്യാണ് ഞങ്ങള് വീട് പണി ആയപ്പഴെ വീട് പണിയാപ്പോ അങ്ങട്ട് പോയതേ ആഹ് താത്തഒക്ക താത്തക്ക് ഞങ്ങള് പോന്നിട്ട് അയ്ലേറെ സങ്കടം
അഹ് ആഹ്
അപ്പൊ എന്താന്നോ താത്താ പറയാവും ഓൽക്ക് അവരാലോക്ക സ്ക്കാരൊന്നുല്ലൻക്കേ ഒരു മലേന്റെട്ത്താണ് അപ്പൊ വീട്. അപ്പൊ അയലൊക്കൊന്നുല്ല അവര് തറവാട്ടിലാണ് ഞങ്ങള് വാടകക്ക് നിന്നേർന്നതെയ്
അഹ് ആഹ്
അപ്പൊ താത്താക്ക് ഞങ്ങളൊരു വർഷഅതങ്ങ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം
ആ ആ ഹ് ഹ്
ഞങ്ങള് പോന്നിട്ട് ഓല്ക്ക് സങ്കട ആരുന്നു കരച്ചില് വന്നായിരുന്നു ഇപ്പളും ഇപ്പളും പെരുന്നാക്ക് അങ്ങ്ട്ട് വിളിക്കും ഞാനതുപോലെ ആ ഇപ്പളും പെരുന്നാൾക്കു അങ്ങോട്ട് വിളിക്കും പിന്നെ വിഷുവിന് പോകും ആ ഫോൺ വി ളിക്കും പോവാറുണ്ട് പോവാറുണ്ട്
അങ്ങൻത്തെ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടയ്ക്കോ കോണ്ടാക്ട് പോണ്ട.
ഏഹ് അങ്ങനത്തെ ബന്ധം ഒരു വേറെ രസാണ് പിന്നെ
ആഹ് ബന്ധങ്ങള് രസല്ലേ അങ്ങനെയൊക്കെ
ഉം വിഷുവിന് ഞാന് നെയ്യപ്പും ചിക്കൻ കറി ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കും
അതെന്ത് കോമ്പിനേഷനാ
ഞങ്ങള് അങ്ങനെ ഇണ്ടാക്കും ഇയ്യ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ
അങ്ങനെയൊന്നും കഴിക്കൂല ആ എങ്ങനെ പാർന്ന് കഴിക്കൊ
ആഹ്, അപ്പൊ ങ്ങൾക്ക് ബീഫില് പഴംപൊരി, ബീഫ് കറി, ർഞ്ഞിട്ടൊരു കോമ്പിനേഷൻ ഇല്ലേ
അങ്ങനത്തെ ഞങ്ങൾക്ക് ഇല്ല വേറെ ആരേലും കഴിക്കോന്ന് അറീല്ല
അല്ല അങ്ങനെ കടേലൊക്കെ കാണല്ണ്ടല്ലോ, ബീഫും പഴംപൊരിം ന്നർഞ്ഞിട്ട്
ഏഹ് അങ്ങനത്തെ ഒന്നും ഞങ്ങള് കഴിക്കലില്ല
ഇത് ചിക്കൻ കറി നല്ല രസാണ് നമ്മള് വിചാരിക്കും മധുരള്ള അപ്പത്തേക്ക് എങ്ങനെ അത് പാരാന്ന് നിങ്ങക്ക് തോന്നും
ആഹ് ടേസ്റ്റാ
പക്ഷെ നല്ല ടേസ്റ്റ, തിന്ന് കഴിഞ്ഞാ മ്മക്ക് ശീലായി കഴിഞ്ഞാ പിന്നെ തിന്നാൻ തോന്നും പിന്നിം പിന്നിം
അ ആഹ്
നമ്മള് നെയ്യപ്പ വിഷുവിന് അതാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രധാനം
ആ ആ ഞങ്ങള ബടെ അടേണ് അധികും ഞങ്ങളെ ഇബടെ അല്ലേട്ടോ കെട്ടിച്ചോ ടത്തല്ല ഞങ്ങളെ വീടിന്റെ അതേനൊക്കെ
അടേണോ?
ആന്
ആ അത് ചെലോര്, ചെലെ സ്ഥൽത്തൊക്കെ അങ്ങനേര്ക്കും
ഉം ഞങ്ങളെ അയലോക്ക ക്കാരൊക്കെ അതികം അട ഇ ണ്ടാക
ആഹ് ഞങ്ങളവിടെ നെയ്യപ്പും ചിക്കൻ കറിയാണ് നല്ല രസാണ് അയിക്ക് ഇങ്ങനെ ചിക്കൻ കറി വല്ലാണ്ട് കറി ആകാൻ പറ്റില്ല ചിക്കൻ പൊരിച്ചിട്ടാ ഞാൻ കറി വെക്ക അപ്പ അതാണ് നെയ്യ അപ്പത്തില് ഇങ്ങനെ കൂട്ടി കൊയച്ച് ഇങ്ങനെ അയ്ല് ഇങ്ങനെ ഒക്കെ തിന്നുമ്പ നല്ല
ആഹ് ആഹ്
ഒരീസം വരോണ്ടു ഞാന് ഇണ്ടാക്കി തരണ്ട്
ഹ ഹ ഹ ഹആ ആ
നമ്മക്ക് ഒരു ദിവസം കണ്ട്മുട്ടണം എവിടേലും വെച്ചിട്ട്
ഞാൻ വാട്സപ്പില് പറയാ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ആഹ് അ
അങ്ങനെക്കെ ആണ് പിന്നെ താത്താന്റെ അവിടുന്ന് പോന്നപ്പോ ഭയങ്കര ഇത് ഇഞ്ഞിപ്പൊ ഇവിടത്തെ താത്തി ഞങ്ങളെ വീടിന്റെഅടുത്ത താത്തി കൊഴം പ്പൊന്നുല്ല. ഞങ്ങള് പിന്നെ ഇങ്ങനെ ഓരോ പരിപാടി കൊള്ളൂ ഷെയറെ യ്യ്ണത്
ആഹ് ആഹ്
അല്ലാതെ ഡെയിലി ഷെയറിങ്ങില്ല
മറ്റേത് ഡെയിലി ആയിരുന്നു
മറ്റേത് ഡെയിലി ഷെയറിങ്ങ് ആ രസമാണ് നമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ അവർക്കും കൊടുക്കണംന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇണ്ടാക്കി
ആഹ് ഇണ്ടാക്കുമ്പോ കൊറച്ചധികങ്ങട്ട് ഇണ്ടാക്കുംല്ലേ ഓൽകും വാണന്ന്. അ ആഹ്
പിന്നെ മു മുപ്പത് നോമ്പിനും ആറ്മണി ഏഴ് മ മണിയായ താത്ത വിളിയൊടങ്ങും.
അ ആഹ് അങ്ങോട്ട് പോയി കഴിക്കലാ
അല്ല അവര് നോമ്പറന്ന് കഴിഞ്ഞ അപ്പോ വിളിക്കും ഇന്നാ കൊറച്ച് കൊണ്ടൊയ്ക്കോ കുട്ടികൾക്ക്ന്നാ അതാ പറഞ്ഞിട്ടേയ്
ആഹ് ആഹ് ആഹ് അപ്പങ്ങക്ക് മുപ്പത് തോൽമ്പും മൊതല
ഞങ്ങക്ക് ത്പ്പോ കുട്ട്യോള് വിളിക്കലൊട്ങ്ങ്യാ കുട്ട്യോള് വിളിയൊടങ്ങ്യാപറയും താത്ത വിളിക്ക്ണ്ട്ന്ന്.
കുട്ടേള് കാത്ത്ക്ണ്ടാവ
കുട്ടേളെ കാത്ത്ക്കലാണ്.
ഹും ഹും ഹു
ഇന്ന് താത്താക്കെന്താവും സ്പെഷ്യല് പറിം ഞങ്ങള്.
ഹും ഹു ഹൂ
നല്ല രസാണ്
അ ആഹ്
ആങ്ങനെക്കെ അവ്ട്ന്ന് പോന്നു വിഷൂനു അതുപോലെ ഒരു വിഷു ഞങ്ങൾ അവടെർന്നു.
ഉം ആടെ പെരുന്നാ
അവിടെല്ലാം എല്ലാരും പാടെ ആഹ് പെരുന്നാക് പോയിരുന്നു. പെര്ന്നാളിന് പോയില കാരണം താത്താക്ക് മരുമോള് പ്രസവിച്ചു കടന്നു പ്രസവിച്ചേ മരുമോള് മരുമോള് പ്രസവിച്ചു. അല്ല ഓള് ഓളെ വീട്ടിലാണ് അപ്പൊ മരുമോളാണ് ആഹ് ഓക്കേ ഓക്കേ ഓക്കെ ആഹ് ശരി.
ആഹ് ആഹ് ഞങ്ങളോടൊന്നും പറഞ്ഞന്നില്ലലോ ഓൾ